ഹലോ ബ്രോ കേക്കാവോ ആഹ് ആഹ്
എന്താ ബ്രോന്റെ ഹോബിസ് ആഹ് ഫുഡൊക്കെ കഴിച്ചു. ചോറും ചിക്കനും ആയിരുന്നു. ആഹ് അതെ അതെയതെ ബ്രോ എന്താ കയിച്ചേ
ഞാന്എനിക്ക് ഇന്നു ഞങ്ങള് പുറത്തുപോയി
പുറത്തുപോയോ
പുറത്തുപോയി. കുറച്ചൊരു ഫംഗ്ഷനുണ്ടായിരുന്നു. കല്യാണമുണ്ടായിരുന്നപ്പമവിടുത്തെ കല്യാണംകഴിഞ്ഞതിന്റെ പാർട്ടിയൊക്കെയില്ലേ അതുകഴിച്ച്‌ അവിടുന്ന് ഫുഡുകഴിച്ചു. പൊറോട്ടയും, ചിക്കനും ആഹ്‌ നല്ലഫുഡായിരുന്നോ
ഓന്റെ ഹോബീസെന്തൊക്കയാ..
ഹോബീസെന്നൊക്കെ വെച്ചാ എടക്ക് ഇടക്കങ്ങനെയൊന്നുമില്ല, ഇടക്ക്ഫുട്ബോളൊക്കെ കളിക്കാൻ പോകും പിന്നെ ആഹ് പിന്നെ ഇപ്പൊ കോളേജിലാ ഇപ്പം സമയൊന്നും കിട്ടത്തില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ പോകത്തുള്ളൂ
സിനിമയൊക്കെ കാണാറുണ്ടോ?
ആമ് ആഹ് സിനിമ വല്ലപ്പോഴ ഞാൻപറ ഇപ്പൊ കോളേജിൽ പോകുന്നുണ്ട് വലിയ സമയംകിട്ടത്തില്ല. അപ്പൊസിനിമ, ലാസ്റ്റ്‌ ഞാനേതാ ലാസ്റ്റ് അതേ കണ്ടോളു മറ്റേ മല മറ്റേ മോലാലിന്റെ
ആഹ് ഞാൻ ലാസ്റ്റ് മലയാള സിനിമ ഉണ്ടാ അതാ കൂടുതലും ഞാൻ സിനിമയൊക്കെ കാണാം ടി വി ഫൈവ് കാണും അല്ല ജിയോ ബ്രോ ഗെയിം കളിക്കാറുണ്ടോ? ആഹ് കമ്പ്യൂട്ടറിലാണോ കളിക്കുന്നേ? ആഹ് ഗോസ്റ്റോഫീസ്
ആഹ് ഗോസ്റ്റോഫീസ് അത് ഞാൻ കേട്ടിണ്ട് മറ്റെന്തോ കത്തി വെച്ചെന്തോ മ മറ്റെ വാള് വെച്ച് അടിക്കുന്ന എന്തൊക്കെയല്ലേ
ആഹ് സം സമൃദയ അടിപൊളി കളിയാ അത് കളിച്ച് നോക്കണം
ആഹ്ഹാ ഞാൻ എന്റെ എന്റെ കൂട്ടുകാർ എന്തോ അത് കളിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ആഹ് ഞാനുഇപ്പൊ ഒരു ലാപ് എടുത്തിട്ടുണ്ട് പിന്നെ ആദ്യം കളിച്ചു തുടങ്ങണം ആ പിന്നെ മറ്റേ ഇതൊക്കെ കളി ച്ചിട്ടൊണ്ട് ഏതാ മറ്റേ ലാസ്റ്റോഫസ്
ലാസ്റ്റോഫസ് കളിച്ചിട്ടുണ്ടല്ലേ ആഹ് ആഹ് ഞാൻ സോഫി ഗെയിംസ് മിക്കതും കളിക്കുന്നയാ ഈ പ്രസിഡന്റയക്കെ പറഞ്ഞരു സാധനമുണ്ട് ബസിമെയില് അറിയോ ആഹ് പ്രസിഡന്റിയരു വേൾഡ് ഫ്രാഞ്ചൈസ് ആണ് അവർക്ക് സിനിമകളുണ്ട് പിന്നെ ഈ ക ഈ ഗെയിംസ് ഉണ്ട് ഒരുപാട്
ഓ സിനിമയുണ്ടോ മറ്റേ ഗെയിംസിന്റെ തന്നെ സിനിമയോ?
അല്ലല്ല സിനിമ ആദ്യം ഇറങ്ങിയത് ഗെയിംസ് ഇത് പണ്ട് ഉണ്ടായിരുന്നു പണ്ട് തൊട്ടേ ഉള്ളതായി പ്രസന്റനോവലും എല്ലാം ഉണ്ട് അവർക്ക്
സിനിമ കഴിഞ്ഞിട്ടാണോ ഗെയിം അതോ ഗെയിം വന്നിട്ടാണോ സിനിമ
എനിക്ക് ആദ്യം തോന്നുന്നു നോവല് വന്ന് അതിൻ്റെ കൂടെ ആ സിനിമയൊക്കെ വന്ന് പിന്നെ ഗെയിമൊക്കെ വന്നായിരുന്നു
ഓഹ് അപ്പൊ ആ കണ്ടന്റ് ആഹ്
ആഹ് അങ്ങനെ ആണാണ് സെയിം കണ്ടന്റാ വലിയൊരു വേൾഡ് അപ്പം ഒരുപാട് ഗെയിംസ് ഉണ്ട്
ഓ മറ്റേ സൂമ്പിയുടെ അല്ലോ അപ്പൊ സൂമ്പി സിനിമയ ആയിരിക്കും സൂമ്പിയ പറ്റിയ
ആഹ് സോമ്പി സോമ്പി മാത്രമല്ല ഈ വേൾഡ് പൊളിറ്റിക്സും അതൊക്കെ എല്ലാം ഉണ്ട് അതിനകത്തു വേൾഡ് എഫക്റ്റ് ആയ ശേഷം ഈ ബിസിനസ്സ് മാൻ ബിസിനസ്സാരൊക്കെങ്ങനെ ജീവിക്ക്ണെന്നങ്ങ്
ഓ അവര് അവരൊക്കെ മറ്റേ വേറെ രാജ്യത്തോട്ട് പോകുന്നയാ
ആഹ് ഒരു രക്ഷപ്പെടുന്നൊക്കെയാ പണക്കാരു രക്ഷോടും ആഹ് അടിപൊളി ഗെയിംമാത് ആഹ് ഗെയിമിൽ അത് തന്നെ ഗെയിമിന്റെ കഥയൊക്കെ സെയിം തന്നെ പക്ഷെ നമ്മള് ഒരു പോലീസുകാരോ അങ്ങനെ എന്തായും കുറഞ്ഞൊരു ലെവല ആയിരിക്കും നമ്മൾ ആദ്യം അപ്പ നമ്മള് റോബിനേക്ക് കൊന്നിട്ട് രഷ്
ഓ നമ്മള് ആഹാ ആഹാ അപ്പൊ സോമ്പിയൊക്കൊന്ന് പിന്നെ ര രക്ഷപ്പെടുന്ന ടീമോ?
ആഹ് അതെ അങ്ങനെന്നെ
ഓഹ്
ഓപ്ഷൻസൊക്കെ കാണും
ആഹാ ഹാ അതൊ സിനിമയൊക്കെ എങ്ങനെയായിരുന്നു?
സിനിമയൊക്കെ അടിപൊളി സിനിമെയാ ആദ്യത്തെ സിനിമയെന്ന് പറഞ്ഞാ
ഓ നല്ല അത് നല്ല റീച്ച് റീച്ചുണ്ടായോണ്ടായിരിക്കും അതിന്റെ ഗെയിമൊക്കെ എറങ്ങിയെ
ആ നല്ല റീച്ചാ ആ നല്ല ഫെയ്മെസാ റെസഡ്രീവിൽ ഫ്രാഞ്ചസെക്കെ
ഞ്ഞാം പിന്നെ മറ്റെയിതും കളിച്ചിട്ടുണ്ട്
ഏതാ?
ഏതാ മറ്റേ ആ കാറിന്റെ മറ്റേ ഫോർസെവർ റൈസൻ
ഓ ഫോർസാറിസൻ പുതിയ ഫോർസാറിസനാണോ?
ആ, അതിപ്പെ ഏതാ പുതിയെറങ്ങിയ ആറല്ലേ? ആഹ, ഞാ അത് ഞാഅതല്ല ഞ്ഞാ അഞ്ചാ കളിച്ചെ അഞ്ച്
ആണല്ലേ? എങ്ങനെണ്ട് അഞ്ച് അഞ്ചെങ്ങനെണ്ട് കളിക്കാൻ?
അഞ്ച് കൊഴപ്പൊല്ല, നല്ലെയാ അയിനത്ത് മിഷീൻസൊക്കെ ഞാൻ ചുമ്മായെട്ത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി കളിക്കെത്തെയൊള്ളൂ, അല്ലതെ വല്ലെയ മിഷീൻസൊന്നും മെഷീൻസുണ്ട്. നമ്മളാദ്യമേ എടുക്കുമ്പോ മറ്റേ വേൾഡൊന്നും ഓപ്പണല്ല.
ആണല്ലേ?
അപ്പൊ അത് കഴിഞ്ഞിട്ട നമ്മള് കളിച്ച് കളിച്ച മറ്റെ മിഷൻസൊക്കെ കംപ്ലീറ്റെയ്യുമ്പഴാ വേൾഡ് ഓപ്പണാവുന്നെ ആഹ, പിന്നൊരു കൊഴപ്പന്ന് വെച്ചാ നല്ലെയിതാ. നല്ല ഗ്രാഫിക്സിതൊക്കെയുണ്ട്, നല്ല ആ, ഹൈയായിട്ട് കളിക്കാം, ആ രസവാ പക്ഷെ ഇതാ എന്തുവാ? ആഹ്, സ്പേസ് സ്പേസ് നല്ലെയാവും.
ആഹ്, അഹ് ശെരി അഹ്ശെരി.
ആഹ ആഹ, ആഹാ വെല്ല്യ ഗെയിമാ അതെയൊള്ളു ഒരു കൊഴപ്പം. വേറെ? വേറെ അങ്ങനെ വേറെ സീനൊന്നുവില്ല, പിന്നെ ചുമ്മാ ഓടിച്ച് കളിക്കാം ഓരോ കൊറെേ വണ്ടിയുണ്ടല്ലോ? കൊറേക്കെ വല്യ പൈ
ആണ്, ആണല്ലേ? ആഹ് ഹാ
ഉം ഉം.
ബ്രോ, യാത്രയൊക്കെ പോകാറുണ്ടോ? അല്ല, ബ്രോ യാത്രയൊക്കെ പോകാറുണ്ടോ?
യാത്രാ യാത്ര ലാസ്റ്റ് ഞ്ഞാപോയാ പൊ പൊന്മുടി പോയായിരുന്നു. പിന്നെ പിന്നെ പ്ലാനിടുന്നുണ്ട് പൊറത്തോട്ട്. ആഹ് കേരളത്തിന്റെ പൊറത്തോട്ടേ പോവാൻ പ്ലനിടുന്നുണ്ട്, നോക്കണം. ആഹാ
ഞാൻ കൊറെ യാത്രൊക്കെ പോകയിക്ക് ഭയങ്കര ഇഷ്ടവാ കൂടുതലും സോളോട്ടായെനിക്കിശ്ടം, സോളട്ടാവാല് പോവാനാ ലാസ്റ്റ് ഞാൻ പൊന്മുടി പോയായിരുന്നു. ആഹ്, സോളൊക്കെ പോവാറുണ്ട്. പിന്നെ പൊന്മുടി പോയ യെന്ന പറഞ്ഞാ ബ്രോ മറ്റെയ് മീൻമുട്ടി ഫോൾസിലൊക്കെ പോയായിരുന്നൊ പൊൻമുടിയില്.
ആഹ, മീൻമുട്ടി, ആഹാ പോയിട്ടുണ്ട് പോയിട്ടുണ്ട്. അവിടെ മറ്റെ.. താഴെ മറ്റെ അതല്ലേ മറ്റെ? താഴെ നിന്നി... ട്ട് വെരും ആ മറ്റേ സ്റ്റെപ്പൊക്കെ കേറി മേൾളോട്ട് പോവുന്നെ
ആഹ അതന്നെ അതന്നെ, ആ സ്റ്റെപ്പൊക്കെ കേറിപ്പോയിട്ട്, ആഹ് വെള്ളച്ചാട്ടം. അടിപൊളില്ലേ അത്?
ആഹാ മേളില് പോയ പിന്നെയെറങ്ങാൻ പറ്റത്തില്ല അതാ. അ ഇട്ടേകവായിര്ന്ന് ഞാൻ പോയപ്പോ അങ്ങനായിരുന്നു ഇപ്പ അറിയത്തില്ല പിന്നെ താഴെ വന്ന് താഴെ പിന്നെ തിരിച്ച് താഴെ ഇറങ്ങിയപ്പോ, അവിടെയൊക്കെ ആൾക്കാര് കുളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവിടെയൊക്കെ കുളിച്ചിട്ടാ
ആഹ് അവിടെ കളിക്കാൻ പറ്റും അല്ല ബ്രോ പോയത് പോയ സമയത്തിനാണോ പൂട്ടിയത് വെള്ളച്ചാട്ടം?
ആഹ് മേളിൽ പൂട്ടിയേക്കും മേളിൽ സെക്യൂരിറ്റി എല്ലാം പൂട്ടിയേക്കായിരുന്ന് നല്ല വെള്ളം ഉണ്ടായന്ന് തോന്നുന്നു ആഹ് എനിക്ക് തോന്നുന്നു ഒരു ഒരു ആറു മാസയിന്നാ അറിയത്തില്ല എന്താന്ന് ആഹ് വെള്ളം ഉണ്ടായിരുന്നു ആ സമയത്ത് ആളും ഉണ്ട് നല്ല ആൾക്കാരും ഉണ്ടായിരുന്നു.
പൊന്മുടിയുടെ ഏറ്റം മേളിലെ പൊന്മുടിൽ ഏറ്റവും മേളിലെ മലയിലെ രണ്ട് മലയുടെയും താഴ് വാരങ്ങളിലൊക്കെ പോയിട്ടുണ്ടോ?
ആഹ് പൊന്മുടി ഞാൻ ഞാൻ മറ്റേ ഞാൻ ബൈക്കിലാ പോയാ
ആണല്ലേ
ആഹ് അഹ് അപ്പൊ ബൈക്ക് ഞാൻ എന്റെ ഞാൻ വേറെ കൂട്ടുകാരനും ഉണ്ടായിരുന്നു പക്ഷെ ബൈക്കി പോയി അവിടെ വെച്ച് പിന്നെ നടത്തവായ്രുന്നു നട നടന്ന് നടന്നൊരു മല വേറൊലും രണ്ട് മലയൊന്നും കണ്ടില്ല ഒരു പ്ലെയിനായിട്ട് ഒരു സ്ഥലം
ബ്രോ ബൈക്ക് ഒക്കെ ഓടിക്കാൻ ഇഷ്ടാന്നൊ
ആഹ് ബൈക്ക് ഓടിക്ക ഇഷ്ടേ ഇപ്പൊ ഒര് അഹ് ഇപ്പൊ ഒരു ബൈക്ക്ണ്ട് ഇനി ഒരു ബൈക്ക് എടുക്കണം നോക്കിയിരിക്കുവ മറ്റേ ആഹ് ഇപ്പൊ ഉള്ള ബൈക്ക് മറ്റേ വൺ ഫിഫ്റ്റിയ ഉള്ളേ ഇനിയൊരു ത്രീ ഹണ്ട്രഡ്ടെടുക്കാൻ പ്ലാൻുണ്ട് അപ്പൊ അത് സെറ്റായി ഇരിക്കുവ ഇനി പോയി എടുക്കണം അതേവാ പോയി ചെക്കൊക്കെ ചെയ്യണ്ടേ മറ്റേ അതെല്ലാം
ത് ശെരിയാ നോക്യ
ആഹ് ആഹ് ആഹ് അതെ അതെ അയിന്റെ ഒരു രീതി നിക്കുവാ മൈലേജ് ഇരുവ ഇരുവത്തഞ്ച് മുപ്പത് കിട്ടും. ഏഹ് അതൊരു രണ്ടായിരത്തി പതിനാല് വണ്ടിയാ
ആണല്ലേ
പ്പം ഇപ്പ നല്ല വണ്ടിയാന്ന് കണ്ടിട്ട് കണ്ടിട്ട് തോന്ന്ന്നു അയിന് യൂസൊന്നും ഇല്ല അതില് കിലോമീറ്റർ ഓടിയിട്ടില്ല ആഹ് ആനെ ആ അങ്ങനെ
ഞാ ഇപ്പം ഒരു സംശയത്തിലാണ് ഇപ്പ ഇങ്ങനെ ഇലക്ട്രിക് വണ്ടി എടുക്കണോ അതോ പെട്രോൾ വണ്ടി എടുക്കണോ എന്നുള്ളത് ഇപ്പം പെട്രോളിന്റെക്കെ വെല കൂടുന്നുണ്ടേ അടുത്തൊക്കെ പോകൻ കോളേജിലും അടുത്തൊക്കെ പോകാനേ
ആഹ് അതാ ഇപ്പൊ കൂടുതലും ഇപ്പൊ കൂടുതലും ഇലക്ട്രിക്കാ പിന്നെ ചേലോർക്കുണ്ടല്ലോ പെട്രോൾ വേണോ ഇലക്ട്രിക്ക് വേണോ ചേലോർക്ക് ഇലക്ട്രിക്കന്നെ ചെലവരൊക്കെ ചെലവർക്ക് എലക്ട്രിക്ക് അങ്ങനെ പിടിക്കത്തില്ല. അല്ല സൗണ്ട് ഒക്കെ കേട്ടാലേ ഇതോള്ളൂ അപ്പൊ ബ്രോയിക്ക് എങ്ങനാ മറ്റേ സൗണ്ടോ അത് സീൻ ഇല്ലെങ്കിൽ ഇലക്ട്രിക്ക് തന്നെ ആയിരിക്കും നല്ലത് പിന്നെ വീട്ടി മറ്റേ സോളാറും ഉണ്ടെങ്കിലേ
ആഹ് സോളാർ ഉണ്ടങ്കി ഇപ്പം സോളാർ
എളുപ്പവാവും ആ സോളാറിൻ്റെ മറ്റേ ഇതൊക്കെ എറങ്ങിയിട്ടുണ്ട് മറ്റേ പ്ലാനൊക്കെ ഇപ്പൊ ഉണ്ട് മറ്റെ എന്തോവാ നമുക്ക്
പദ്ധതിയൊക്കെ ഉണ്ട് ഗവൺമെൻ്റ് കൊടുക്കുന്നുണ്ട് അപ്പം വെല കൊർച്ച് കിട്ടുവന്നൊക്കെ പക്ഷെ എനിക്കതിനെപ്പറ്റി അധികം അറിയത്തില്ല അതു ഒണ്ടന്നുള്ളത്
ആഹ് മറ്റേ പദ്ധതി അതെന്തുവാന്ന് വെച്ചാ എനിക്ക് തോന്നെ സോളാർ എടുത്ത് കഴിയുന്നൊണ്ടോ എടുത്തതിന് മുമ്പേ ഇത് കൊടുക്കണോന്ന് അറിയത്തില്ല പക്ഷെ രണ്ടു ലക്ഷം എന്ദൂ രണ്ടോ ഒന്നോ ലക്ഷം എന്തോ കിട്ടുവോക്കെ പറയ്ന്ന കേട്ടെ
ആണല്ലേ കൊറച്ച് കിട്ടും അല്ലേ
അതിപ്പോ എല്ലാം വീട്ടിന്ന് ഇങ്ങനെ അവര് ഇതാക്കാനേ
ആഹ ഞാൻ കേട്ടായിരുന്നു അങ്ങനെ മ്
ചെയ്യുന്നെ ആഹ്
അധികം ഉണ്ടാകുന്ന കറണ്ട് അതട്ടെ തിരിച്ച് കെ സി ബിക്ക് കൊടുക്കാനും കേട്ടായിരുന്ന്
ഓ ഓ അത് നല്ല
ആ അങ്ങനെ പൈസ ഒണ്ടാക്കാം ആ നമുക്ക് പൈസ ഒണ്ടാക്കാം അങ്ങനെ പിന്നെ ഈ ദൂരെയൊക്കെ പോകാൻ പറ്റത്തില്ലല്ലോ ഇലക്ട്രിക് വണ്ടിയാകുമ്പോയേ ദൂരെ യാത്രൊന്നും പറ്റത്തില്ല. രാധാരിക് മടി
ആ ദൂരെ അല്ലാ ആഹ കൊഴപ്പെല്ല ഇപ്പം മറ്റേ എല എലക്ട്രിക് സ്റ്റേഷനൊക്കെ ഇപ്പൊ കൂടി കൂടി വരുന്നുണ്ടന്ന് കേക്കുന്നുണ്ട് പിന്നെ അപ്പം അപ്പൊ ഇപ്പൊ ഏരട്ടി വണ്ടിയും ഫോ കുറേ ഉണ്ടല്ലോ
അ അക്കെ ശരിയ ശെപ്പ പെട്ടെന്ന്
ഇനി ഇനി ഇലക്ട്രിക്ക് വണ്ടിയെ കൂടുതല് എ റങ്ങുന്നുണ്ടെങ്കിലും അതേ വരു
ആ അക്കെ ശരിയന്നെ ശരി പൊന്മുടിയിക്കെ പെട്ട ന്ന് പോണങ്കി നമക്കാ ആ പൊന്മുടി രീച് നമ്മൾ പോയ അവിങ്ങും ഇല്ല അത സ്ഥലത്ത്ന്നും ഇല്ല
ആഹ വല്ല ബാട്രിക്കെ പോയാ പിന്നെ മറ്റേ വ വെളിന്ന് വണ്ടി വിളിക്കേണ്ട വരും അറ്റേ പൊക്കുകി ക്കൊണ്ട് വാനെ ആ അത് അതാ
ടൈം ഉള്ള ഏരിക്കല്ലേ ഉ ള്ള് എന്നെ ചല്ലാത്ത ഉള്ള ഏരിക്കെ ത അവിടെന്ന് പോകവാങ്കപ്പങ്ങനെ ബുദ്ധമുട്ടായിരിക്കും ചാർമിങ് സ്റ്റെഷൻ ഒന്നും കാണത്തോണ്ടേ ഒറ്റ സ്ട്രെച്ച് ദൂരെ ന്നും പോകാ പാടായിരിക്കും.
ഓ അതാ അത അതാ ഒരു ഫിൻ പിന്നെ സൂഷ്ച് ഒക്കെ മറ്റേ ബാട്രി ഒക്കെ നോക് പിന്നെ വീടൊക്കെ അടുത്തോ എന്ത ലുംശേഷനൊക്കെ നോക്കി ഇറങ്ങിയ മതി അപ്പൊ ഫിനില്ല ആ ആ ഓക്കെ കെട് കെട് ആ